ഹലോ
കേൾക്ക്ണ്ടോ
ആണ്ട്
എ എന്തക്കണ്ട് വിശേഷം
സുഖായ്ട്ട് പോവുന്നു
ആ മയൊക്കെ ണ്ടങ്ങട്ട്
ആ നല്ല മഴ തൊടങ്ങീല്ലേ
മ് ഇനിപ്പ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തൊടങ്ങാൻ ജൂണായ്ലെ നീ മഴക്കാലാരിക്കുല്ലേ
അ തെ
മ് മ് ഇന്നലെ തൊടങ്ങിയൊ മഴ ഇന്നോ
അല്ല കൊറച്ചു ദിവസായിട്ട് മഴ തന്നെ
ആണോ ആ ആ ആ ചൂടിനൊക്കെ ര് ഇത് കിട്ടീല്ലേ
ആ ചൂടിനൊക്കെ പ്പൊ താൽക്കാലികമായ ഒരാശ്വാസണ്ട്
ആ ആ ചായൊകെ കുടിച്ചോ
ചായ കുടിച്ചിട്ടില്ല കുടിക്കണം
ആണൊ എന്താ സ്പെഷ്യൽ വൈകുനേരത്തേക്ക്
വൈകുന്നേരം സ്പെഷ്യലൊന്നുമില്ല
അണൊ അ ആ ആ മ് വൈന്നേര രാത്രികേൾകൊക്കെ ആയോ
ആ
ആ മ് മ് മക്കൾംമ് മോളോ ആരാണവ്
മോളുണ്ട്
ആ സ്കൂളിൽ ചേർത്തതാണോ ചെറ്താ
അല്ല ചെറിയ മോളാ
ആണാ
നിങ്ങക്കോ
ന്ക്ക് രണ്ട് മക്കള്ണ്ട് മോൾ ക്യുമു നാലാം ക്ലാസിൽ പഠിക്ക്ന്ന മോന് ചെറുത്
ആ ആ
മ് എങ്ങനീയ്നടല്ലെ കുറുമ്പുണ്ടോ മോക്ക്
ആ കൊറച്ചൊക്കെ
ആണ മ്ഹ് എ ഏ ഹേ
തൊടങ്ങിയോ
ആ ഏ സ്കൂള് തൊറന്നില്ലേ ഇന്നലെ പിന്നെ ഒന്നാം തീ മുതൽ പോയി തൊടങ്ങീട്ടുണ്ട് കൊഴപ്പൊന്നില്ല പ്രൈവറ്റ് ആണ് പ്രൈവറ്റ് സ് കൂളാ ഉം
ഉം
കൊഴപ്പൊന്നില്ല അങ്ങനെ പോണ്ട് മടിയാണ് രാവിലെ എണിച്ച ചെല സമയത്ത് ഒരു മടിയുണ്ട്. എല്ലാ ഇല്ല എളുപ്പന്നില്ല അങ്ങനെ പോണ്ട്
ഉം
ഉം രാത്രിക്കെക്കെ എന്താ ഫുഡ് എന്താ?
റൈസും പിന്നെ ചെറുപയർ കറി ക്യാരറ്റും തോരനും
ആണോ ആ ആ ആ അങ്ങനെലേ ഉം ഇക്കല്ലെ നാട്ടില് ഇണ്ടോ ഇവിടെ എല്ല ഗൾഫിലോ?
നാട്ടില്ണ്ട്
ആ ആ ഓക്കെ ഓക്കെ പിന്നെ മഴക്കെ കേറി അവിടെ അടുത്ത് പുഴയൊക്കെ ഉണ്ടോ?
ഇല്ല പുഴയൊന്നുല്ല
ഇ ടൗൺ ഏരിയ
ആ ടൗൺ ഏരി
ആണോ ആ ആ പെരുന്നാളൊക്കെ എങ്ങനെണ്ടായി? ഞങ്ങള് ഒരു ഉൾപ്രദേശാണ് പൊഴയൊക്കെണ്ട് അടുത്ത് ഉം ന്നാലും വലിയ ഉള്ളല്ല എന്നാലും അടുത്തൊക്കെ കൊറേ റിസോർട്ടുകളും കാര്യങ്ങളൊക്കണ്ട്.
വെള്ളം കേറുന്ന പ്രശ്നം ഉണ്ടോ?
ആ വെള്ളം ഏ രണ്ടായിരത്തി പതിനെട്ടില് വല്ല്യ വെള്ളപ്പൊക്കത്തില് കേറിയിരുന്നു പിന്നെ കേറിട്ടൊന്നുല്ല അന്നാ ഉം കേറിയിട്ടില്ല പിന്നെ വല്ല്യ ഇഷ്യൂ ഒന്നുല്ലാന്ന് വിചാരിക്കുന്നു ഈപാവശ്യം ഏ ഒരു മഴ വരുമ്പോഴത്തേക്ക് നമുക്ക് പേടിയാണ് വെള്ളം ഉം കേറോ കേറോന്നുള്ള ഒരു ഇതിലാ നിക്ക്ണത്.
ആ കാലാവസ്ഥേന്റെ മാറ്റം അങ്ങനെയാണല്ലോ.
ആ ഇനിയിപ്പോ ജൂണായില്ലേ ഇനി മഴക്കാലം തന്നെ ആയിരിക്കുവല്ലോ ഇനിയിപ്പോ മഴ നിക്കൂന്നുള്ള പ്രതീക്ഷയില്ലല്ലോ ഇനിയിപ്പോഴെ പെയ്തോണ്ടിരിക്കുവല്ലോ ഉം.. ഇങ്ങനെയൊക്കെയുള്ളത് പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങള്? ഇപ്പൊ പ്രത്യേകിച്ച് വിടൊന്നുല്ലതോ ഏ ഇനി മോളുസ്കൂൾ വിട്ടുവന്നു ഇനി മോള് ഏ. ഒന്ന് ഛായ കടി കൊടുക്കണം. കുളിക്കിണ്ടോള് ഇ ഛായ കൊടുക്കണം. മോനുണ്ടവടെന്ന് കളിക്കണ് ഇനി വേറെ പരിപാടിയൊന്നുല്ല. ഉം പരിപാടികളൊക്കെ കഴിഞ്ഞു.
ഭക്ഷണൊക്കായോ?
ആ ഫുഡൊക്കെ രാത്രിക്കേളിന് ഫുഡൊക്കായി ഇനിപ്പോ ഓ വേറെ പണിയൊന്നുല്ല മഴയായിട്ടു വെറുതെയങ്ങനെയിരിക്കുന്നു, ഇനിയിവനെവ പുറകെ നടക്കാനൊരാളു വേണം. അപ്പം അങ്ങനെ നടക്കാ ഉം മോള് കളിക്കയാ
ആഹ് ഇപ്പൊ ഉറങ്ങി എഴുന്നേറ്റ്
ആണോ കുറെ നേരം ഒറങ്ങോ
ഇല്ല ഉറക്ക് വളരെ കുറവാണ് രാത്രിയും കുറ കുറവാണ് പകലും കൊറവാണ്
ആഹ് ആഹ്
രാത്രി ഭക്ഷണവും കുറവാ അപ്പൊ രാത്രി ഒറങ്ങൂല
ആഹ് ആണോ ആഹ് ഫുഡുകഴിക്കലു കുറവാ ഇനി ഇവിടെ അങ്ങനെ തന്നെയാണ് ഫുഡൊക്കെ കഴിക്കല് കൊറവാണ് എന്തായാലും നീ കുത്തി നിറച്ചു കൊടുക്കയല്ലേ ഉം എനി ഇപ്പൊ എല്ലാമക്കൾക്കും ജലദോഷം പനിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും
ആഹ് അതെ
ഉം ഏകദേശ ഇതൊക്കെ ഇതായില്ലേ മഴക്കാലം പിടിച്ചാപിന്നെ നോക്കണ്ട പിന്നെ ഹോസ്പിറ്റൽ കേസ് അത് ഇത് ഒക്കെയായിരിക്കും ഹലോ കേക്ക്ണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം. അവിടെ പച്ചക്കറിയൊക്കെയുണ്ടോ
പച്ചക്കറികള് അങ്ങനെ ഉം മോളും ഞാനും ഒറ്റക്കായതു കൊണ്ടങ്ങനെ ചെയ്യാന്
ആഹ് കൂടെയാരുമില്ലാത്തോണ്ട് പുറത്തിറങ്ങാൻ ആഹ് മോളു പുറകാലേവരും
എന്നാലുമത്യാവശ്യം മുളകും തക്കാളി അങ്ങനത്തെയൊക്കെ കൃഷി ചെയ്തുനോക്കും പിന്നെ ഓഹ് ചെടികളും അത്യാവശ്യണ്ട്
ആണോ ആഹ് ആഹ് ആഹ് ഉം
ഉണ്ട്
ആണോ ആഹ്
അങ്ങനെ
ആഹ് ഓക്കെ ഓക്കെ ഉം പിന്നെ പെരുന്നാക്കു വീട്ടിലൊക്കെ പോയില്ലേ
വീട്ടിൽ പോയില്ല പോവണം
ആണോ ആഹ് ആഹ് ആഹ് ആഹ് വെക്കേഷനെവിടെക്കെങ്കിലും പോയിരുന്നോ
ഇല്ല അങ്ങനെ ട്രിപ്പുപോവാറില്ല ചെറുതായിട്ട് എവിടെയെങ്കിലൊക്കെ പോയി തിരിച്ചു പോരും ബീച്ചിലോ പാർക്കിലൊക്കെ ഒരുതവണ പാർക്ക് പോയിരുന്നു
ആണോ ഉം എവിട അടുത്ത തന്നെയാണോ പാർക്ക്
ആഹ്
ആണോ ആഹ് ആഹ് ഉം പെരുന്നാക്ക് എന്തേ പെരേക്ക് കൊറെ ദൂരം ഇണ്ടോ
ആഹ് ഉണ്ട് കുറച്ച് ദൂരണ്ട്
ആഹ് ആഹ് ഉം പെരുന്നാക്ക് എന്നിപ്പം ഇമ്മ ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല
ഇല്ല വന്നിട്ടില്ല
ആ ആഹ് ആ ഓക്കെ ഓക്കെ ആണോ അവടെ പോയാല് എവ്ട്ക്കെങ്കിലും പോവാറുണ്ടൊ
ഏ ഏ എവടെ പോവാറൊന്നുല്ല അങ്ങനെ വീട്ടിൽ പോവൊള്ളു അപ്പം വീട്ട് തന്നെ ഇരിക്കും
ആ അവടെ ആരും ഇല്ലാന്ന് തോന്നുല്ലേ ഇങ്ങളെന്നെ ആ മോളും ഇയ്യുതെന്നല്ലെള്ളൂല്ലെ ആഹ് ഓക്കെ ഓക്കെ ഉം അങ്ങനെക്കെള്ളെ ലെ പിന്നെ
എന്താണ് രാത്രിയൊക്കെ ഭക്ഷണം
രാത്രിക്കേക്ക് കൊർച്ച് മീൻ കൊണ്ടന്നിര്ന്നു മീൻ കറി വെച്ചു പിന്നെ ക്യാബേജ് ഉപ്പേരി വെച്ചിട്ട്ണ്ട് പിന്നെ സാദാ ചോറും മീ ഫ്രൈ ആക്കാ മീൻ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ട്ണ്ട് അപ്പം അതങ്ങനെ രാത്രിക്കേക്ക് ഫുഡയ്ക്കാൻ നേരത്ത് വെക്കാ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ച് ഉം
ഉം
ഉം
ഹസ്ബന്റിന് എന്താണ് പരിപാടി
ഹസ്ബന്റ് ഇവടെത്തെന്നെ ണ്ട് ഡ്രൈവിങ്ങാണ് ട്ടൊ ഇവടെ അട്ത്തെന്നെ ടൗണ്ത്തെന്നെ ഓട്ടോലോടുന്ന്ണ്ട് ആണോ അവിടേം ഡ്രൈവിങ്ങാണോ ആ ഓക്കെ ഓക്കെ ആ ആ
ഉം ഇങ്ങനെക്ക്യാല്ലേ ള്ളത് ഇപ്പെന്തെങ്കിലും വർക്കെന്തെങ്കിലും ചെയ്യ്ണ്ടോ
ഇല്ല വർക്ക് ചെയ്യാൻ തൊടങ്ങീട്ടില്ല ടി ടി സി കഴിഞ്ഞ് പിന്നെ മോളായതിന് ശേഷം പോയിട്ടില്ല വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് ഞ്ഞി അവള് സ്കൂൾ പോയി തൊടങ്ങണം
ആണോ ആ ആ ആ ഏ എവടെ അങ്ങൻ വാടീലൊക്കെ വിടാനായോ മോളെ
ഇല്ല രണ്ടു വയസ്സ് കയ്ഞ്ഞേ ള്ളു
ആവണം ആ ആ ആ ആ ഇനിയിള്ളതില് ഉം എവടെ പോയി കളിക്ക
ആ ഉപ്പാന്റെ ഏട്ടന്ണ്ട് അവര്ടെ കൂടെങ്ങനെ
ആ ആ ആ ആ കളിക്കാൻ ആരെങ്കി കിട്ട്യാ മതില്ലേ
ആ
ഉം ഉം പിന്നെ വേറെന്തൊക്കെണ്ട് വിശേഷങ്ങളവ്ട്ത്തെ
പിന്നെന്ത്‌ പ്പൊ മഴ പെയ്തു ഉച്ചക്ക് ശേഷം മഴയാണ് രാവിലെ മഴല്ലെര്ന്നു ഉച്ച കയ്ഞ്ഞപ്പോ തൊട‌ങ്ങി
ആണോ ഏഹ് ഉം ഞങ്ങക്ക് ഇന്ന് രാവിലെ ഇന്നലെ രാത്രിക്കെന്നെ ന്നല്ല മഴെര്ന്നു രാവിലെയും മഴണ്ടായിരുന്നു ഉച്ചക്ക് കൊറച്ചൊന്ന് ഒതുങ്ങി പിന്നീത രണ്ടാമതും മഴ വെര്ന്ന്ണ്ട്
ഞ്ഞി വൈകുന്നേരം രാത്രിയാകല് തൊടങ്യാല് ഇടി മിന്നല്
ആ ഇപ്പല്ലെട് ത്തുണ്ട് ഇവിടിയുണ്ട് ഉം ആ ഒക്ക തുടങ്ങാൻ തുടങ്ങിലേ ഉം
ഞങ്ങള ഭാഗത്ത് അധികം ഇടി ഇടിമിന്നലേറ്റുള്ള പ്രശ്നങ്ങളുണ്ട് ടവറിന്റെ
ആണോ ആഹ് ആഹ് ഉം ഇവിടെയും വെള്ളപ്പൊക്കത്തിന്റെ വെള്ളം കേറുന്ന ഇഷ്യൂ ആയതുകൊണ്ട് ആ പ്രശ്നങ്ങളേ ഉള്ളു വേറെ കുഴപ്പൊന്നു ഇല്ല
വെച്ചോട്ടെ
ആഹ് ഓക്കെ
ശരി ഓക്കെ